ഹലോ
ആഹ്
ആഹ് എന്തൊക്കെയുണ്ട് വർത്താനം സുഖല്ലേ?
സുഖം
ഉം മഴ ഇവിടെ രാവിലെ മഴണ്ടേനി ഇപ്പ അങ്ങനെ മഴൊന്നുല്ല അവിടെങ്ങനെ?
ഇപ്പ മഴയില്ല മക്കളെല്ലാം സ്കൂളിൽ പോയോ?
ആഹ് സ്കൂളിലിപ്പോ ആ പോകുന്നു ഓരോരുത്തര് എന്താ അവിടത്തൊക്കെ?
എല്ലാരും പോയി
ഏ അവർക്ക് ഭക്ഷണൊക്കെ തയ്യാറാക്കണോ?
ആഹ് ഉച്ചക്കത്തീം കൊണ്ടോണം സ്നാക്കും കൊണ്ടോണം
ആഹ് പോയിലേ ആഹ് ഇവിടേം അങ്ങന തന്നെ പക്ഷെ ഇപ്പം ഗവൺമെന്റ് സ്കൂളിലൊക്കെപ്പോ എന്താണ് ഉച്ചഭക്ഷണണ്ടല്ലോ അതുകൊണ്ട് പിന്നെ വല്ലാണ്ട് കൊഴപ്പൊന്നും ഇല്ല ആ എന്നാലും വേണം അവർക്ക് എന്തെങ്കിലൊക്കെ
ഇല്ല ഇവർക്ക് പതിനൊന്ന് മണിക്ക് സ്നാക്ക് ഉച്ചക്ക് ഫുഡ് കൊണ്ടാണം ഇവര് പ്രൈവറ്റ് അല്ലേ
ആ അപ്പൊക്കെ രാവിലേ എണീക്കേണ്ടി വരൂല്ലേ നല്ല രാവിലെ എണീറ്റൊക്കെണ്ടാക്കേണ്ടി വരു ലേ
ആ എല്ലംണ്ടാക്കണം എട്ടേ ഇരുവേന് ബസ്സ് വരും അപ്പഴേക്ക അയക്കണം ഏഴ് ഇരുവേന് എണീപ്പിക്കണം
ആ മദ്രസ് ഏ ചേർത്തീട്ടുണ്ടോ
മദ്രസ് ഇല്ല മദ്രസ് ഞായറാഴ്ചത്തെയ
ഞായറാഴ്ചക്കത്താലേ ആ അപ്പൊ ഞായറാഴ്ച മാത്രേ ഉള്ളൂ?
ആ ഞായറാഴ്ച്ച മാത്രം രണ്ടാം ശെനിയും
അതെന്താ അങ്ങനെ മദ്രാസ് ഞങ്ങളെവിടൊക്കെ എല്ലാ ദിവസവും മദ്രാസ് ണ്ടല്ലോ വെള്ളിയാഴ്ച മാ മാത്ര മദ്റസയില്ല ഉസ്താത്മാരൊക്കെ നാട്ടില് പോകും അങ്ങനെയാണ്.
അല്ല. ഇത്, മറ്റേ സൺഡേ ലീവ് മദ്രസ ഇവർക്ക് സ്കൂൾ ഇങ്ങനെ രാവിലെ ആയേണ്ട്. ഇങ്ങനെ ചേർത്തതാ, അപ്പൊ പിന്നെ രാവിലെ എട്ടെ ഇരുവയിന്ന് ബസിന് മദ്റസക്ക് ആറ് മണിക്ക് പോകുമ്പേ ആവില്ലല്ലോ
ആ. അങ്ങനെ, ന്നിട്ട് ചായക്കെന്താ ഇണ്ടാക്കിയത്
ചപ്പാത്തി വാജിക്കറി
ഏയ് ചപ്പാത്തിയും വാജിക്കറിയും അവിടെ എല്ലാർക്കും ഇഷ്ടാവൂലേ
ആ എല്ലാരും കഴിച്ചിട്ട് പോയി, ഉച്ചക്കത്തേക്ക് എല്ലാം റെഡിയ ആയി.
അതെ ഉച്ചക്കത്ത ഇവിടെ ചപ്പാത്തി ഞങ്ങൾക്കൊന്നും ഭയങ്കര വെല്ലാണ്ട അങ്ങെണ്ട് ഇഷ്ടല്ല വാജിക്കറി ക്ക്വന്നും തീരിം ദോശക്കൊക്കെ രസണ്ടാവും പക്ഷെ ചപ്പാത്തിക്കൊക്കെ ഞങ്ങൾ വേറെ ഉള്ളി എന്തെങ്കിലെക്കെ വാട്ടീട്ടാണ്ടാക്കാറ്
എന്താ എന്റ ഹസ്ബൻന്റിന് വാജിക്കറിയാ ഇഷ് അതുകൊണ്ട് അത് വാജക്കറിയാ ക്കി
ആ അങ്ങനെയണല്ലേ ഹ് ഹ് അല്ലാ. പിന്നെ ഭക്ഷണേ ഏ എന്താണ് ഉച്ചക്കേക്ക് എങ്ങനെ ഉണ്ടാക്കിയത്
ഉച്ചക്ക് ചോറ്, സോയാബീൻ കറി, പയറ് വറവ്,
അമ്മള് എങ്ങനെ സോയാബി കറി ഉണ്ടാക്കല്.
ഞാം കുക്കറിലാണ് ൺണ്ടാക്കാ കുക്കർല് ആദ്യം സോയാബീൻ നമ്മ ചുട് വള്ളത്തില്ട്ടെക്കും
എന്നിട്ട് അത് പിഞ്ഞേ
ആ് അതവിടെ ഇട്ട് വക്കുമ്പോഴേക്ക് ഉള്ളി ഉള്ളി മുറിച്ച് എല്ലാ പ ച്ച് ഉള്ളി ഉള്ളി മുറിച്ചെവെക്കും അത് കു കുക്കറിലൊന്ന് വാട്ടും അപ്പഴേക്കെരീര് തക്കാളി, പച്ചമുളക്, വെൾത്തുള്ളി, ഇഞ്ചി പിന്നെ മുളക്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, അതെല്ലഉട്ടിട്ട് മിക്സിയിലൊന്ന് അടിക്കും എന്നിട്ട് ഉള്ളി വാത്തിയിലേക്ക് ഇത് അര അയിൽ വെളളം ഒഴിക്കും ന്നിട്ട് സേയാബി പീഞെടുത്ത് മൂന്ന് വിസ് അതിലേക്കിട്ട് മൂന്ന് വിസില്
മൂന്ന് വിസലല്ലേ ലേ. ആ അങ്ങനെല്ലേ ഞങ്ങളിവിടെ സേയാമ്പി പൊരി ച്ചലാണ് കുട്ടിയെൾകെക്കൊ ഇതേപോലെ തന്നെ പൊരിച്ചത് ഭയങ്കര ഇഷ്ടാണ് മ്മീം പൊരിക്കുന്ന പോലെ അങ്ങനെ പൊരി ഇതുവരെ കറി ആയിട്ട് ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ഞമ്മൾ ഫ്രൈ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മള് ചെയ് ചെമ്മീനൊക്കെ ഫ്രൈയ്യ് ൺ ഉണ്ടാക്കൂലേ
ആ പക്ഷെ ഈ കറിആക്കുമ്പോ നല്ല സോഫ്റ്റ് ആകും. കുക്കറൽല് അടിക്കുന്നേണ്ട് മറ്റേ പൊരിക്കുമ്പോ കൊറച്ച് കട്ടിയാവുല്ലേ അപ്പം പിന്നെ ആ ഇത് സോഫ്റ്റ് ചിക്കൻ പോലെയാവും അങ്ങനെ തൊടുമ്പൊക്കെന്നെ സോഫ്റ്റ് ആയിട്ട്
ആ ആ ആ എല്ലാരും കൂട്ടെയിക്കാരല്ലേ
ആ മക്കക്ക് മക്കക്കെല്ലാഇഷ്ടാണ് യനിക്കത്ര ഇഷ്ടായില മക്കക്ക് ക്കും ഹസ്ബൻ്റിനും ആ ഭയങ്കര ഇഷ്ടാ പയറ് വറവ്, കൊറെ സ്കൂളിലേക്ക് കൊടുക്കാൻ കഴി തിന്നൂലല്ലോ ഇങ്ങനെ കൊറെ കൊർത്താല് പ പയറ് തോരൻ
തോരന് പയറുപ്പേരിക്കാണോ തോരൻന്ന് പറയുന്ന് ആഹ് ഞങ്ങളവടെ ഉപ് വറവില്ലേ ഞങ്ങളവിടെ ഉപ്പേരി പയർപ്പേരി എന്നാ പറയിലതാ ഞാൻ ചോദിച്ചത് എന്നിട്ട് രാത്രിക്കക്കും ഉച്ചക്കേക്കും ഉ ഭക്ഷണം എന്താണ് ഒരുമിച്ച ഉണ്ടാക്കലാണോ
ഇല്ല ഇല്ല നമ്മ രാത്രി ചോറ് കഴിക്കൂല അപ്പൊ എന്തെങ്കും കടിയുണ്ടാക്കും ദോശ ആഹ് എന്ത അങ്ങനെ അതന്നും കടി രാത്രി ചോറ് വക്കില്ല
അപ്പ അപ്പം പിന്നെ രാവിലെ ആയാലും ഉച്ചക്കായാലും അടുക്കള തന്നെ രാത്രിയാലും അടുക്കള തന്നെ അല്ലേ
അല്ല രാ രാവിലെ ഉണ്ടാക്കുന്ന ഫുഡ് രാത്രി നേ നെയറ്റ് കഴിക്കും കടിയ ഉണ്ടാവല്ലോ ബാക്കി ഇല്ലെങ്കിൽ എന്നങ്ങ ആക്കും ഉച്ചക്ക് മാത്ര ചോറ്ത്രയേ വെക്കും പാട് വെക്കൂല
ഏ ആഹ് പാട് വെക്കൂലല്ലേഞ ഞങ്ങളെ വീട്ടില് ഞങ്ങള് ഉച്ചക്കക്കും രാത്രിക്കക്കും ചോറ് തന്നെയാണ് പക്ഷെ ചെല സമയത്ത് ഇപ്പക്കൊക്കെ ഈ ചപ്പാത്തി ഇല്ലേ ചപ്പാത്തി പിന്നെ അതേപോലെ തന്നെ ഈ ക്കിപ്പൊടൊണ്ട് പത്തിരി പുട്ടൊക്കെ ഉണ്ടാക്കൂ ലെ അങ്ങനെ ഈ ഷുഗർ ഒക്കെ ഉണ്ടായത്കൊണ്ടേ അപ്പൊ ഭയങ്കര ആഹ് അങ്ങനത്തെതാണ് ഉണ്ടാക്കൽ എന്നാലും ഞങ്ങള് ചോറ് ഉണ്ടാവുകയാണെങ്കിൽ കൂടുതല് ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങള് എന്ത് ചെയ്യും അത് തന്നെ കൊടുക്കും പിന്നെ ഈ റേഷനരിക്കെ ആകുമ്പോ പിന്നെ പിറ്റേ ദിവസത്തിലേക്ക് ഇങ്ങനെ തിളപ്പിച്ചു കൂറ്റണ്ടേ അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും ഞങ്ങള് ഏ ചോറ്ന്നെ കൊടുക്കും അ തോനെ ഉണ്ടാവുകയാണെങ്കില്
ഇവിടെ ഏ റേശനരിയാന്ന് വെച്ചാ വേഗം ആവണ്ട രാവില തന്നെ ആവണ്ടേ മറ്റേര്യാവുമ്പോ കുറെേ സമയം എടുക്കൂലേ വേവാൻ റൈസ് കുക്കറിൽ വെച്ചിട്ടല്ല
ആഹ് റൈസ് കുക്കറില് തിളപ്പിച്ചെടുത്ത് വെക്കലാവൂല്ലേ അതീത്തെ ചോറ് രസ ണ്ടാവോ എനി വല്ലാണ്ട് അങ്ങട്ട് ഇഷ്ടം
അല്ല വെള്ളം കൊറച്ച് അധികം ഒഴിച്ചാല് ഇത് വേം വേവുന്ന അരി അരമണി റും വേണ്ട വേഗം വേവും അതുകൊണ്ട് പിന്നെ രാത് ഇതാകുമ്പഴേക്ക അങ്ങനെൊെ ഇഷ്ടമല്ല ആരിക്കും അങ്ങനെ രാത്രി ചോറ് കഴിക്കാൻ ഇഷ്ടല്ല ന്ച്ചോറാണെങ്കോ ഓക്കേ ഉച്ചക്ക് നെയ്ച്ചോറ ബിരിയാണി അങ്ങനെയൊക്കെണെങ്കിൽ രാത്രിത്തേക്ക് ഓക്കെ അല്ലാതെ വെറുംചോറ് കഴിക്കാൻ ഭയങ്കര മടിയാ ഹസ്ബൻഡനന്നും തീരെ ഷുഗർ വരുന്നു പറഞ്ഞ് ആയിക്കൂല
ഇല്ലല്ല എനിക്ക് നെയ്ച്ചോറ് എനിക്ക് ഇഷ്ടമല്ല രാത്രി കഴിക്കുന്നത് കാരണം ഉച്ചക്ക് ഉണ്ടാക്കി നെയ്ച്ചോറ് പറയുമ്പോ ഉണ്ട പിടിച്ചമാതി
ഇല്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കും ഇവിടെ തണുപ്പാവുമ്പോ
ആ കുക്കറില് കുക്കറിലിട്ട് വിസൽ ഊരി വെച്ചിട്ടാണ്ണങ്ങൾ ചൂടാക്കല് അല്ലെങ്കിൽ
അല്ല അല്ല അല്ല അല്ല അല്ല സ്റ്റീമറ് ആാണ് നിനക്ക് സ്റ്റീമറാണ് എന്റെ അപ്പച്ചട്ടി ആ സ്റ്റീമർ ഇല്ലേ ആ ചില്ലിന്റെ മൂടിയില്ലേ ആഹ് അതാ നിനക്ക് മറ്റ് ആവി പാത്രം ല്ല അപ്പൊ ഈൽ വെച്ചാല് വേഗവും
ആ ആ അങ്ങെ ഞാനൊക്കെ യാണിന്ന് പറഞ്ഞാൽ ഉച്ചക്ക് കഴിക്കും വിന്നെ കഴിത്താൽ പിന്നെ രാത്രി എനിക്ക് ഭയങ്ക ങ്ങട്ട് ഇഷ്ടല്ല കാരണം ഈ ബിരിയാണിന്റെ സ്മെല്ന്ന് വരുമ്പോത്തെ എനിക്ക് ഛർദ്ദിക്കാൻ വരും അങ്ങനെയാണ്
ഇല്ല ട അങ്ങനെയല്ല ഈട തിരിച്ച ച്ചോറാണ് ഛർദ്ദിക്കാൻ വരാ ബിരിയാണി ഒന്ന് മൂന്നു നേരം തിന്നാനും തിന്നുള്ളു അവർക്ക് പക്ഷെ മക്കൾക്ക് മന്തിയ ഇഷ്ടം
ആ മന്തിമ്മ ആ മന്തി അ യ്ന്എന്താണ് ചരി അതില് നെയ്യൊന്ന ഇല്ലോ നമ്മള് ബിരിയാണീ പോലല്ലല്ലോ ബിരിയാണി നമ്മള് കയ്ച്ച് നമുക്ക് ഉറക്കൊക്കെ വരും പെട്ടെന്ന് നമ്മൾ ഉച്ചക്കൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ഒറക്കം പോലെയാണ് എനിക്കൊക്കെ അനുഭവപ്പെടാറ് ട്ടോ ഇനി വേറെ
ആഹ് അല്ല ഞാ ഞാൻ അങ്ങനെ നെയ്യ് ഉപയോഗിക്ക ക്കളെല്ലാം കൊറച്ചാ മറ്റേ ഉള്ളി വാട്ടിടും അണ്ടിപരിപ്പും മൂ ഇത് അങ്ങനത്തെന്നുംടുല അതൊന്നും എന്റെ മക്കക്ക് ഇഷ്ടല്ല വെറുതെ തിന്നാന ഇഷ്ടം പറ്റാത്തോണ്ട് അങ്ങത്തൊന്നും ചെയ്യൂല അണ്ടി ബിരിയാണി ഞാന് ഒ രണ്ട കിലോ ഒന്ന് കുക്കറൽക്കും ഒന്ന് സദാപലെ ഉള്ളിവാട്ടി തക്കാളിയെല്ലാം മസാലയാക്കി ചോറ് കുക്കറിലാക്കിട്ട് ഡമ്മ ഇടും അല്ലെങ്കില് ഉം അല്ലെങ്കില് ഉ നെയ് വേണോ
ഞങ്ങളെ എങ്ങനെ അറിയെ വക്കല്ലോ ഞ ചെമ്പട്ടിൽ ഇതെ പോലെ ചോറും നെയ്ചോറും ആക്കിയാണ്ട് പൊക്കലണ്ട് അതേപോലെ തന്നെ ന്നിക ത്തളപ്പിച്ചു ഉറ്റൂല്ലേ തളപ്പി ചുറ്റിയാണ്ട് എടുത്താണ്ട് നമ്മള് മസാലേന്റെ മേലെ വായന്റെലൊക്കെ വിരിച്ചിട്ട് ട്ട് അയിന്റെ മേല ഇട്ട കൊടുത്തണ്ട അങ്ങനെയ ഉണ്ടാക്കാറുണ്ട്
നിങ്ങ കൊറേ ആൾക്കാരില്ലമ്മ ആകെ നാലാളെല്ലല്ല നമ്മക്ക് ഇച്ചിരി പോരെ
അതാണ് അപ്പൊ കുക്കറിലൊക്കെ ആകുമ്പോ വിസലാനിങ്ങൾ അടുപ്പിക്കില്ലേ ഞാൻ ഇതുവരെ കുക്കറിൽ ഉണ്ടാക്കി
ഞാന് കുക്കറില് ആദ്യം ന്ന ക്കും ഉള്ളിയും താകാളിയും ചിക്കനും മസാലകളെല്ലാം ഇട്ട് തൈരും ഹെ നല്ല ഉപ്പും നല്ല മസാല ഇട്ടന്ന് കൊയക്കും എന്നിട്ട് ഏ ഒരു മൂന്ന് വിസില് അല്ലെങ്കിൽ നാല് വിസൽടിക്കും ചിക്കന്റെ ഇതുപോലെയ കട്ടി ചെറുങ്ങേനാണെങ്കിൽ മൂന്ന് വിസ്റ്റ് അടിക്കും ഞാന ഒന്നി ച്ച അങ്ങനെ അക്കലില്ല ചോറും മിക്സാക്കി അകുമ്പോ നമ്മൾ യർ ചോറ് പോലെ ആവൂല അക്ക് ഇഷ്ടമല്ല അപ്പം കുക്കറില് മസാല ആക്കിട്ട് ചോറാക്കിട്ട് അയ് ല് ഒരു വെറെപാത്രത്തിലാക്കിയിട്ട് അങ്ങന
ആ ചോറ് ചോറ് വേറാക്കിയിട്ടും മസാല വേറാക്കിയിട്ടും വെക്കൂലേ അങ്ങനെ ആവൂല്ലേ ആ ആ അല്ലാതെ മിക്സ് ആ ചെലടുത്ത് ഒന്ന ക്കെ മിക്സ് ആക്കിയണ്ടാണ്
ആ അത് അത് നമുക്ക് പാട് ള്ളടത്ത ആവൂല ആ ഇറച്ചി ചോറിന പോലെ ഇണ്ടാവും പിന്നെ അതൊന്നും ബന്ധോ പോലെുണ്ട് ഇതാവുമ്പോ മിക്സ്മ്ക്കിയെ കൂരിഎടുത്ത
അതും അല്ല അതൊ അതൊന്നാകതാക്കുമ്പോ നമ്മള് വലയും ചെയ്യും ചെയ്യ പെട്ടെന്ന് കേടു വരാനും സാധ്യതുണ്ട് ഈ മസാല ഉള്ളി ഒക്കെപാട് ചോറ്ക്ക് വന്നാണ്ട് കൂട്ടി കൊഴച്ച്ദാ കൂലെ നമ്മള് കൂട്ടാണ്ടെ മിക്സആ ക്യാ ണ്ട് ഇദാ മ്പോ കൂടുതന്നും കേട് വ ൻ സാധ്യതണ്ട് ഞങ്ങളവിടെയും അങ്ങനെല്ല ങ്ങങ്ങള് പറഞ്ഞ മാതിരി തന്നെ ഞങ്ങവിടെയും ചെയ്യാറ്
ആ മസാല ആക്കും ആക്കുമ്പോം തന്നെ നല്ലോണ്ണം ആക്കീട്ട് എടു എത്തോക്കും അപ്പം ഒ പിറ്റ നമുക്ക് വേണമെങ്കിൽ അതൊക്കെ ഇതായിട്ട് ഉപയോഗിക്കാം മസാല കുക്കറിലാക്കുമ്പോ വേം എല്ലാം വേണ്തും കിട്ടില്ലേ അപ്പ ചിലപ്പം കൊറച്ചങ്ങടെ മസാല എടുത്ത് വച്ചിട്ട് പിന്നെ ആക്കുമ്പോ വീ പിള്ളേർക്ക് നമ്മ കൊറച്ച ആക്കി അടിച്ചിട്ട് വീടും ചോറാക്കാലോ മസാല ഇന്നെ ആക്കാണ്ടല്ലോ ഉ മിക്സ് ആക്കിയിട്ട് വീണ്ടും പിള്ളേർക്ക് ബിരിയാണി എന്ന് പറയുമ്പോ അങ്ങനെ ആക്കി വക്കാം മസാല ഉം
ചോറ് ഇതേപോല തന്നെ ഞങ്ങളെവിടെ ങ്ങനെയ ചോറ് ഇതേപോലെന്നെ വേറെ വെചിട്ട് മസാല വേറെ വെച്ചിട്ട് അഥേവേറ്റ ചോറ്ബാക്കിഇണ്ടങ്കിൽ മസാല തികഞ്ഞിട്ടില്ലങ്കൽ വീണ്ടുംമ്മ പിറ്റേ ദിവസത്തിന് ചോറ നള് ഫ്രിഡ്ജ് വെച്ചാണ്ട്ന്തന്ത് ചെയ്യും നമ്മള് പിന്നെന്റെ ശേഷം പിറ്റേ ദിവസം മസാല മാത്രം ഇണ്ടാക്കും എന്നിട്ട് ചോറിലേക്ക് കൂട്ടും അങ്ങനെ നമ്മ ചെയ്യലണ്ട് ത്ത് മിക്സ് കഴിഞ്ഞണെങ്കി അമ്മക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയില്ല അതാണ്
ത്ത് മസാല വെക്കും എന്താ വച്ചാ ചോറ് വേണമെങ്കിൽ അപ്പൊ ഒറ്റയടി കൊണ്ട ആയില്ലേ ഫ്രിഡ്ജിലചിട്ട അത ആ ഓക്കെ ഓക്കേ എന്നാ